അഹ്
ആഹ് പിന്നെ എന്തൊക്കെ
സുഖാണ്.
ആഹ് ഞാനേയ് എനിക്ക് ചെറിയൊരു ഇത് മിസ്റ്റേക്ക് പറ്റി ഓപ്പൺ ആക്കിയത് മാറ്റേതാണ് കുഴപ്പല്ല.
ആഹ് ഞാന ഒരു വട്ടം അടച്ചുട്ടാ അപ്പൊ അങ്ങനെ മുടാതെ നിക്കാ അങ്ങനെ ബേക്കടച്ചിട്ട് പിന്നീരു വട്ടോ അപ്പൊ ഒന്നങ്ങനെ പോയി.
ആഹ് ശരി വേറെന്തൊക്കെയാ ചായടിച്ചോ?
ആഹ് ചായടി കഴിഞ്ഞു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞില്ലേ ചായി കഴിഞ്ഞില്ലേ?
ആഹ് കഴിഞ്ഞ് പാത്രങ്ങൾ ഒരുപാട് കഴുകനുണ്ട്.
ആഹ്
അത് അവിടെ വെച്ച് ഞാന് വാഷിംഗ മെഷീനില് രാവിലെ തന്നെ തൂണിയിട്ടായിരുന്നു.
ആഹ്
ഇനി അത് എന്തായി നോക്കട്ടെ മാറ്റിയതൊക്കെ അവിടെച്ച് പോന്നു ഇപ്പോ മേലേക്ക് പോന്നു.
ആഹ് ആഹ്
അത് അവിടെയാവുമ്പോ ആരും ഇില്ലല്ലോ
എവിടെ മേലല്ലേ
മേല മേലി
ആഹ് ആഹ് ഹസ്ബൻഡ പണിക്കോയോ
ഹസ്ബന്ഡറ് പോട്ടില്ല
ഇന്ന് ഞായറാഴ്ച വുണ്ടാവുലല്ലെ.
ആഹ് അവിടെ അമ്മേ എന്ത നമ്മളിങ്ങനെ കോള് വിളിക്കുന്ന ഒരു സംശയത്തില് ഇങ്ങനെ ഇടയ്ക്കിടക്ക് നോക്കൂട്ടോ
ആഹ്‌
ഭയങ്കര ഇതാണ് ഇപ്പൊ ഞാനും എപ്പോഴ ങ്ങനെ ഫോണ് വിളിക്കുന്നണ്ടിട്ടെ ഭയങ്കര ഒരു ദേ ഒരു ഒരു ദേഷ്യാണ്.
ഞാന് കുട്ടിയളെ സ്കൂൾ കൊണ്ടാക്കാൻ പോകുമ്പോളോക്കെ ഫോണടുത്ത് പോവും.
അപ്പൊ പോണ വഴീന്ന് ആരേലും കാണുമ്പ വർത്താനം പറയോവി.
ആഹ്‌ അല്ലെ ഞാന് എടുത്ത് പോകും ആഹ് ടൈമും കൂടി വിളിക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പ ബസ്സ് കുട്ടികളെ ബസ്സ് എറക്കുമ്പോ രണ്ട് മൂന്നിവസം ഞാനീ കോളിലന്നെ. അപ്പൊ ഈ തായെങ്ങനെ നോക്കണണ്ട്.
ആഹ്‌ അതാണ്.
ഒര്സൈസ്ന്നോട്ടാ ഒറിസസക്കെയാണ് പിന്നെ ആരതോന്ന് വിചാരിച്ചു രണ്ട് മൂന്നിസം ഇതന്നെ പരിപാടി ആയപ്പോ ഒരു നോട്ടം
വിളി കാണുമ്പോയി ചെലർക്കൊരു സംശയം തോന്നി എന്തപ്പൊ പടും ഇങ്ങനെ ഇരുത്തിനാല് മണിക്കൂറും വിളിയാണോല്ലേന്ന് വിചാരിക്കും
ആഹ് ഇപ്പൊ അങ്ങനത്തെ കാലല്ലേ വിശ്വസിക്കാൻ പറ്റീലല്ലോ
അതെ ഇന്ന പോലെയാണ് ഞാൻ പറയാന്നിട്ട് ഞാൻ പറയാ എന്തെന്നാ ഓല് വന്ന സമയത്താണെങ്കിൽ തീരെ പറ്റൂല
ആഹ്‌
മുപ്പത്തിയാർക്ക് ഭയങ്ക് ആഹ്‌ ഇവിടത്തെ മുപ്പത്തിയാർക്ക് ഭയങ്കര ഇതാണ് നമ്മള് വെറുതൊന്ന് ഫോണടുത്ത് നോക്കി ങ്ങനെ വന്ന് നോക്കൂട്ടോ എന്താണ് ന്തേ കാണ എന്തേ കാണത് അല്ലെങ്കിൽ എന്തേ നോക്കണത് ആർക്കെയ വിളിക്കണത് ചിന്താഗതിയിലൊരാളാണ്
ആഹ്‌ ആഹ്‌
ഔ ഭയങ്കരാണ് ഞാൻ വിചാരിക്കും വന്ന്ട്ടുണ്ടെങ്കി ന്റെ വർക്കൊ കുമ്പില്ലാണ്ട് ഉപ്പ വരാ. എഹ്‌
ആഹ്‌ അങ്ങ് അങ്ങനെ
ആഹ്‌ വീട്ട്ൽ ആങ്ങെളന്റെ ഭാര്യയാണ് നാത്തുനാണെങ്കി കൊഴപ്പല്ല. ഓള് പിന്നെ ഫുള്ള് അതന്നെയാണ് ഓള് ഇതേപോലെ ഫുള്ള് ഫോണിന്റെളാണ്.
ചെയ്യ്ണ്ടോ ങ്ങൻത്തെ വർക്കുകളൊക്കെ?
ആഹ്‌ അപ്പൊ പിന്നെ വി അല്ല ഇങ്ങൻത്തെ വർക്ക് ചെയ്യന്തല്ല ഓള് ങ്ങനെ വെർതെ ഓരോ റിയൽസ് റിയൽസ്ടാ പിന്നെ. റിയൽസ് ഇടലും കാണലും എല്ലാണ്ട് ഫോണിലെല്ലാ പരിപാടിയും അറിയും. അങ്ങനെ യൂട്യൂബ് ണ്ട് സബ്സ്ക്രൈ ഇയാക്ക് ഒന്നും അറിലേ.
ആഹ്‌ അതാണ് സംഭവം.
അതാണേ പണ്ടത്താ താണ് പഴയ മട്ടം.
വല്യ കാര്യം ചെയ്യണപ്പൊ ആഹ്‌ ആഹ്‌ അതാണ് സംഭവം.
അപ്പൊ പഴയ മനസാവുമ്പോ ഞാന് ഇവള് പാര്ക്കാ ഇ വിളിക്ക്ണേ. ഇപ്പൊ മ്മള്ങ്ങനെ റിയൽസൊക്കെ കണ്ടോണ്ടിരിക്ക്ണ ടൈമില് പിന്നെ വല്ല ആണ്ങ്ങളൊക്കെ ഫോട്ടം വന്നാ പോയി കാര്യം. അതാരാ അതെന്താ? അങ്ങനെ ചോദ്യട്ടോ? അപ്പൊ ഇപ്പ എത്ര ആൾക്കാര് പ്പോ ആണാ പെണ്ണാന്നുല്ലല്ലോ എല്ലാർതും ണ്ടാവില്ലേ.
അയന്നെ
അപ്പൊ മ്മള് അതൊക്കെ അതൊക്കെ ങ്ങനെ നോക്കിക്ക്‌ണേന്റെ എടേൽ ഇത് കണ്ട അതെന്താ? അതാ ര അപ്പൊ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മ പറഞ്ഞൊട്ക്കേണ്ടരും അത ആരാന്നാവോ ഞാ അത് തെ വന്നതാണ് അപ്പ പി ഇൻ്റെ ഫോണ്ല് അത് വന്നത് അങ്ങനെയൊക്കെ ഒരു സംശയാണ്.
നല്ല കഥ
ഓഹ് ഭയങ്കര സംശയത്തിന്റെ തോ ഞാള് ള്ള ആള.
ആഹ് ആഹ്.
ഞാ പറയും കെട്ടിയോനേ എങ്ങനെ സമ്മയ്ച്ചേ ചാരിക്കുട്ടോ മൂപ്പരെ മൂപ്പര് സമ്മയ്ക്ക അറീല ഞാൻ ഞാൻ പറ്യേ മൂപ്പരിം വാണം സമ്മയ്ക്കാറിയും.
അതെന്നെ അല്ലാഹ് നല്ല അംഗല്ലേ ഇപ്പൊ?
ഇപ്പച്ചിനോട് ഞാ പറയേ ഇമ്മക്ക് ഇമ്മക്ക് സ്വത്തായിട്ടൊന്ന് ഫോൺ നോക്കാൻ പറ്റില്ലേ.
ആഹ് ആഹ് അപ്പൊ അയിന്റെ ഭർത്താവിൻ്റെ കഷ്ടകാലം.
അതാണ് ഞാ പറഞ്ഞത് ഭയങ്കര കഷ്ടകാലം തന്നെയോ എന്താത് ങ്ങനെ ഫോൺ നോ സമയത്ത് മ്മള് വെറുതെ ഒരാള് വിളിച്ചാ അപ്പ അറിയണം അത് ആരാ, എന്താ, ഏതാ. എവിട്ന്നാ ചോയിക്കും ങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ്.
അപ്പ
അവാർഡ് എത്ര അവാർഡ് കൊടുക്കണം ഒന്ന്മ്മേ ന്ന്ക്കൂല.
ഞാ ങ്ങനെ വിചാരിച്ചോയ്. എന്തായാലും ഇപ്പൊ ഈ സമയത്തൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നെന്ന് കരുതുട്ടോ.
ഏഹ്.
എന്റെ പണി പോകൂന്ന് വിചാരിക്കും.
ചെവീല് ഫോണൊക്കെ വെച്ചക്ണ് കട്ടാവോ എന്താവോ?
ആഹ് പാത്രം കഴുകലിൽ ആണല്ലേ?
ആഹ് ആഹ് ഒച്ച ഉണ്ടാക്കാതെ കഴുക
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞാനും ഇത് പോലെ മിഷീന് ഒണക്കാണ് അപ്പൊ ചെറിയ ഒരു സൗണ്ട് അവിട്ക്ക് കേ ക്ക് ഉണ്ടാവില്ലല്ലോ?
ഇതല്ല കേക്കണ ഒന്നും ഇല്ലാ
ആഹ് അങ്ങനെയൊക്കെ ഒരു ഇതില് ഇങ്ങനെ നിക്കാണ് മഴ ഉണ്ടോ അങ്ങിട്ട് മഴ ഉണ്ടോ? ഇന്റെ ഹസ്ബൻഡിനോട് ഹസ്ബൻറിനോട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്നോട് പറയെ ഇജ്ജ് ഒഴിഞ്ഞ് പോയിക്കോ എങ്ങോട്ടാച്ചാ പറയാന് ഇവിടെ കേൾപ്പിച്ചില്ലാന്ന് ഒന്നും പറയരുത്
ഇന്ന് രാവിലെ വിളിച്ചപ്പം മൂപ്പരന്നെ എട്ത്ത്ക്ക്ണ്
ആഹ് മനസ്സിലായിട്ടുണ്ടാവും ഈയ് വിളിക്കാൻ വേണ്ടിട്ടന്ന് അയിന് ഇന്നോട് പറയുവേ അണ്ട് ഒഴിഞ്ഞ് പൊയ്ക്കോ അമ്മയൊക്കെ അവിടെണ്ടാവുമ്പൊ ഞാനിങ്ങനെ മുമ്പില് നിന്ന് വിളിക്കുമ്പോ ഇന്നോട് ഇജ്ജ് അങ്ങട് ഒഴിഞ്ഞ് പൊയ്ക്ക. അന്റെ കോൾ ഉം അതിന് ഞാൻ പറഞ്ഞേ ഞാൻ ഇങ്ങളെ നമ്പറിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ചെയ്തത് ഫസ്റ്റ്
ആഹ്
അതിന് ഇന്നോട് പറഞ്ഞു ക്യാഷ് കിട്ടുമ്പ പകുതി ഇങ്ങട് തന്നോളോന്നു പറഞ്ഞു ക്യാഷ് കിട്ടുമ്പ പകുതി ഇങ്ങട് തന്നോളോണ്ടുന്ന് എന്നോട്
ഏ ആഹ് ആഹ് നീ കൊടുക്കോ?
ഈ നമ്പറിലല്ലേ ചെയ്യണത് അപ്പൊ പ പകുതി ഇങ്ങടെ തന്നോളുണ്ട്ന്ന്.
കൊട്ക്കൊ
ഞാം പറയാ വെറുതെ ആഹ് അല്ലെക്കി തരണം ന്നൊന്നുല്ല്യ ഇക്കി റീചാർജ് ചെയ്തന്നാതി അറിം ഇന്നോട് മാസം
ആഹ ആഹ്
മൂപ്പര്ക്ക് ഗൂഗിൾ പേ ഇല്ല
ആഹ്
അപ്പൊ ഇന്റെലാണ് എന്തേലും ആവ് ആരിക്കേലും വിടണെങ്കിലോ അങ്ങനെ ഇങ്ങനെ എന്തേലും അപ്പം ഞാനിന്റെ ഈ ഫോണ്ന്ന് ഇങ്ങനെ ചെയ്യലാണ്
ഉം
ഇപ്പൊ കൂട്ട് കൂട്ടുകാരടുത്തൊക്കെ നമ്പ വർക്ക് കാർപ്പണ്ട്രാആയിരുന്നു ഫസ്റ്റ് അപ്പൊ ഒര ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇ പ്പോ അയിന് പോണില്ല ഇപ്പോ ടാപ്പിങ് ഞങ്ങള ടാപ്പിങ്ങ് ചെയ്യും അപ്പം റബറ്
ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പം ഞങ്ങളെ സ്വന്തം വറക്കന്നെ ഒള്ളു മറ്റേ പൊറമക്കോണില്ല
ഇങ്ങക്ക് ടബറൊക്കെണ്ടോ
ആഹ് കൊറച്ച് അധികന്നു ഇല്ല
ആഹ് അങ്ങനെ ആഹ്
അപ്പോം മൂപ്പര ഫോൺല് ഫോണില് ക്യാഷ് കഴിഞ്ഞാല് ഇന്നോട് പറയും ഫോണില് ക്യാഷ് കഴിഞ്ഞാലേ കൂട്ട്കാർക്കാർക്കേലും പൈസ കൊടുക്കും എന്നിട്ട് അവരോട് ഇന്റെ ഫോണിക്ക് വിടാൻ പറയും
ആഹ് ആഹ്
ഇന്നട്ട് ഇന്റെ ഫോണ്ന്ന് പിന്നെ ഞാന് ഏതാ എത്രയ വേണ്ടന്ന് മ്മള് നോക്കിട്ട് ഞങ്ങള അങ്ങനെ കയറ്റലാണ്
ആഹ് ആഹ്
റീചാർജൊക്കെ ചെയ്യുംമ്പഴേ ഉം
മൂപ്പര്ക്ക് ഗൂഗ്ൾ പേന്റൊന്നു അറിയില്ല
ഗൂഗിൾ പേന്റെ അറിയായി മൂപ്പര് വാണ്ടാറിഞ്ഞിട്ടാണ് കുട്ട്യാളെ മൂപ്പര ഫോളളിങ്ങനെ നോ ക്കുമ്പ എന്നോടറയും ഇന്റേല് വേണ്ട ഇന്റെലിണ്ടെങ്കി ഓര്ക്ക് രണ്ടാമത്തെ മകന് ഭയങ്കര വാശിയാണ് ഓനപ്പേ പിന്നെ മീഷോന്ന് അത് ഓഡ്രെയ്യണം ഇ ലോഡ്രയ്യണം മാറ്റിയത് ഓഡറെയ്യണന്നൊക്ക പറഞ്ഞിട്ടേ
ആഹ്
ഓരോന്ന് ഓഡ്രയ്യേണ്ടി വെരും അയില് ക്യാഷ് ഒണ്ടെങ്കി
നീ അടുത്തെക്ക് വരൂലേ
ഇന്റട്ത്ത്ക്ക് വെര്ല്ല ഞാ ഇന്റട്ത്ത്ക്ക് വെര്ല്ല ഇന്റട്ത്ത്ക്ക് വെര്ല്ല
ഇയ്യ് സ്ട്രോങ്ങാ
ഞാൻ സ്ട്രോങ്ങാണ് ഓന്റെ മുന്നില് ഹ് അപ്പൊ പിന്നെ അതോണ്ട് ഇന്നെ പേടിയാണ് അയിന് അച്ഛനാണെങ്കി എന്തും പറഞ്ഞാ വാങ്ങി കൊടുക്കും ചെയ്യും ഭയങ്കര താണ് അപ്പ അച്ഛനങ്ങനെ ഓൻട്ട് വട്ടം കറപ്പികും അപ്പൊ ഇന്റെട്ത്തേക്ക് വെരില്ല അതോണ്ട് പിന്നെ ഞാന് ഉം അങ്ങനെയാണ് സം അപ്പ അങ്ങൻത്തോര നടക്കൂടി അപ്പൊ പിന്നെ ഞാന് ഇന്റെലാവുമ്പോ പിന്നെ ഒരു കൊഴപ്പൊല്ലല്ലോ
ആഹ് ആഹ്
അപ്പ അതാ പരിപാടി
ഇപ്പ ഇനി ഞായറാഴ്ച നീങ്ങി കിട്ടാ നല്ല പാടായിക്കാരം
ഏഹ്
ഇന്നിനി ഞായറാഴ്ച നീങ്ങി
ഔ ഔ ഞായറാഴ്ച നീങ്ങി കിട്ടണത് നല്ല പരിപാടിയാണ്
എന്നിട്ടന്റെ വീട്ടിലിള്ളവരൊക്ക അവിടില്ലപ്പൊ
ആഹ് ഇമ്മ ഇവിടെ കൂട്ടാൻ നിർത്തുന്നുണ്ട്
അ കൂട്ടാൻ നിർക്കുംമ്പതൊക്കെ കേട്ടില്ലേ ഇയ്യ് പറയണത്
അല്ലാണ്ട്
അല്ലാ ഉമ്മ കേൾക്കൂലെ ഇതൊക്കെ ഇങ്ങന പറയണത്
ങേ
കേൾക്കൂലേ
ആ
ഏഹ് അപ്പോ ഇവിട്ത്ത പ്രശ്നൊന്നും ഉണ്ടാവുലായിരിക്കൂലേ അങ്ങൻത്തെ
ഹ് ഹ് ഹ് ആഹ് അത് ശരി അതുകൊണ്ട് കൊഴപ്പെല്ല
അഹ് ഉം ആഹ്
ഉം എന്നാ ഓക്കെ
ആഹ് ശെരി ശെരി
ആഹ് ശെ
ഏന